ക്കുന്നില്ലേ ആ പറയൂ
എന്തായിരുന്നു പരിപാടി
എടാ ഫുഡ് കഴിച്ചു കൊണ്ടിങ്ങിനെരിക്കെയ്രുന്നു പിന്നെ ആ വീട്ടിൽ പശുക്കെണ്ടോ
ആ ഇവിടെനിക്ക് പശുണ്ട് ഇവിടെ പണ്ട്തൊട്ടേള്ളതാണ് പശു അത്ഞാൻ ജെ ജനിച്ചപ്പം തൊട്ടേ കാണാതുടങ്ങയിട്ടുണ്ട് പശു
അപ്പൊ അപ്പൊ നിങ്ങക്ക്നല്ല പാലൊക്കെ പാൽ നെയ്യ് മോര് ഒക്കെനല്ലത് കഴിക്കാലോല്ലേ
ആ പാൽ കുറച്ചമ്മള് ചായക്ക് വേണ്ടിമാത്രം പിന്നെ ഒറഒഴിക്കാനുണ്ടെങ്കി മാത്രം അങ്ങനത്തെ കൂടുതൽ എടുക്കോള്ളൂ അല്ലെങ്കി പായസം വെക്കാനൊക്കെണ്ടാവൊലോ ഫൻഷൻസമയതത്ത്
ആ അങ്ങനെയൊക്കെ എടുക്കുള്ളൂ പിന്നെ എന്താ പാൽ സെയില് ചെയ്യലാ വിക്കലാണോ
ആ പാല് ഞങ്ങൾ സൊസൈറ്റി കൊണ്ടേ കൊടുക്കും ഇവിടുന്ന് കൊറച്ച് പോയാൽ മതി സൊസൈറ്റി സൊസൈറ്റിലേക്കല്ല സൊസൈറ്റിന്ന് ആൾകര് വരും പാൽ അളക്കാൻ വേണ്ടീട്ട് അപ്പൊ അങ്ങനെ വരുമ്പോ ഞങ്ങൾ അവരെ കൊണ്ടെ കൊടുക്കും പിന്നെ രണ്ട് മൂന്ന് വീ വീട്ടില് കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് വെച്ചിട്ട്
ആഹ അങ്ങനെ
ആ പിന്നെ അവിടെ ഞാൻ പശു മാത്രല്ല പണ്ട ഇണ്ടായിരുന്നടോ പോത്തും മൂരിയില്ലേ
ആഹ ആ അറിയാം
ആ അ ആ പണ്ട് നമ്മുടെ മൂരിയ ഉണ്ടാവും മൂരിയ ഉണ്ടായിരുന്നു എനിക്കിവിടെ വയൽ സ്വന്തമായിട്ടുണ്ടായിരുന്നു നെക്കട്ട അപ്പ അ വേണ്ട മൂങ്ങിനെ കൊണ്ട് ഒന്ന് പൂട്ടിക്കില്ലേ ആ നമ്മ പണ്ട്മ്മ ടാട്ടറയും വിളിക്കുന്നതേക്കാ നല്ലത് മോരിയ മോരിയെ
ആഹ പണ്ട കാലത്തൊക്കെ അതായിരുന്നല്ലോ
ആ ആ സമയത്തൊക്കെ ഇവിടെ മൂരിയാണ്ടൻ ഉണ്ടായിരുന്നു
ആഹ ആഹ ആഹ
പിന്നെ പിന്നെ നെല്ലിന്റെ കൃഷി നമ്മൾ കുറഞ്ഞു വരുന്ന സമയത്താണ് മൂര് മാറ്റി പോവത്തിലേക്ക് ആക്കിയത്
ആഹ അതെ അതെ
അന്ന് പിന്നെ നെല്ല് മൂഴിയളപ്പ പൂട്ടി നമ്മള് നെല്ല് വിതച്ചച്ച് നെല്ലത
ആ അതെ അതെ നല്ല നല്ല ഫുഡ് ഉ നല്ല ഭക്ഷണം കഴിക്കാല നമ്മുക്ക് ഞമ്മൾ ഉണ്ടാക്കിയ അരന്ന് മായൊന്നും ചേർക്കാത്ത
ആഹ് അത് ശരിയാ നല്ലരിയനിയാ പക്ഷ കൊറച്ച് വേവ് കൂടുതലുണ്ടാവും വന്നാലും കൊഴപ്പൊന്നുമല്ല നമ്മുക്ക് നമ്മള ഇഷ്ടത്തിന് ഇതാക്കാലോ ഹലോ കേൾക്കുന്നില്ലേ
ആഹ ഇ അതേപോലെ നെൽകൃഷി നല്ലോണ്ടായിരുന്നു ആ പത്ത് നാല അഞ്ച ഏക്കർ സ്ഥലത്ത് അവര് നൽ കൃഷി ചെയ്തിരുന്നു ഇപ്പൊ അതൊക്കെ വിറ്റി വിറ്റ് ഓരോരുത്തർക്കും കൊടു ട്ട അപ്പൊ അമ്യാക്കൾക്ക് മാത്രേ ഉള്ളൂ ഇപ്പ എന്റെ പെങ്ങമാർക്ക് രണ്ടാൾക്ക് മാ അത്രുണ്ട് വയല് അവര് ആയിൽ വാഴ പൂള ക മറ്റേ പച്ചക്കറികള് അങ്ങനെയൊക്കെ കൃഷി ചെയ്യുന്നു ഇപ്പൊ അവർക്കും ന നെല്ലില്ല നെല്ല് ഒഴിവാക്കി
ഉം ഇക്ക ഇപ്പോളും ഉണ്ടോ നെല്ല്
നെല് ഇപ്പ ഇല്ലടാ ഒരു മൂന്ന നാല് വർഷം ഇപ്പൊ നെല്ലിനായിട്ട് ഇ അത് കാരണം നെല്താക്കുമ്പോ ഒന്ന ഞ പാട്ട് എടുത്തിട്ടായിരുന്നു ആക്കിക്കൊണ്ടിരുന്ന സമയത്ത്
ആഹ
ഞാനൊരു പത്താം ക്ലാസ് വരെ പഠിക്കുന്ന അപ്പൊക്കെ ഉണ്ടായിരുന്നു നെല്ല് കൃഷിയൊക്കെ പിന്നെയാണ് നെില മെല്ല കൊല്ലന്ന് നമ്മള് ചോദിക്കുന്ന ആക്ക അവര് വേറെ ആൾക്കൊക്കെ കൊടുത്ത് പാട്ടൊക്ക കൊടുക്കല്ലോ
ആഹ അതെ അതെ അതെ
അങ്ങനെ കൊച്ചപ്പോ അങ്ങനെ ആർക്കൊക്കെ കൊടുത്തു ഞങ്ങള നെല്ലല് കൃഷി അവിടെ വെച്ച് നിർത്തി ആ പിന്നെ അത് വല്ലാത്തത മക്കളം മൈൽ തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ
പണിയെടുക്കണം ആ പിന്നെ ജോലിക്കാർക്ക് കൊടുക്ക കൂലി അതൊക്കെ പ്രശ്നമാണ് ജോലി എടുക്കാ ആൾക്കാരെ കിട്ടാൻ അങ്ങനൊക്കെ ആയിട്ടാണ് ഇപ്പ എല്ലാരും നെ നെൽകൃഷിയൊക്കെ ഒഴിവാക്കിയത് തന്നെ
ആഹ ശരി ഇവിടെ പണ്ടോട്ടെ പിന്നെ ഇത് ആ മ മൂരിയുണ്ട് മൂരിയോണ്ട് പൂട്ടിച്ചിട്ട് എന്റെ സ്വന്തം അച്ഛൻ തന്നെയാണ് ചെയ്യുന്നേ
ആഹ ആഹ
കൃയാകും പിന്നെ പണിക്കും ഇല്ലെങ്കില ഞങ്ങളെല്ലാരും പോകും ഞാനും അമ്മി അച്ഛും എല്ലാരും കൂടി- പോയിട്ട് നാല് പോയിനി അങ്ങട്ടും.
ആഹ്
മാത്രേ ആക്കാരെ കൂട്ടോളൂ.
ആഹ്
കണ്ടം ചെത്തി വരമ്പിലേക്ക് വെക്കുന്ന സംഭവം ണ്ടല്ലോ.
ആ അതെ.
ആ അങ്ങനെയൊക്കെങ്ങി മാത്രേ ആൾക്കാര് കൂടണ്ടു ഓ കൊറച്ച് കൊറച്ച് പണിയാണെങ്കിൽ ഞങ്ങൾ പോയി സ്വന്തം എടുക്കും.
ആ ആ ആ
പിന്നെ അവർക്ക് മാത്രം പോരല്ലോ അത് കൊടുത്ത് അവർക്ക് കൂലി കൊടുക്കാനുള്ള പൈസ നമ്മുടെ കയ്യി-
ആ അതാണേ അതിന്റെ അവരെ കൂലീം ചെലവോ ഒക്കെപ്പാടെ നോക്കുമ്പോ ഞമ്മക്ക്- ഇതിന്ന് ഒന്നും കിട്ടാണ്ടാവൂല്ല അത് കാരണാണ് ഇവരൊക്കെ ഒഴിവാക്കിയത് ഇപ്പോ
ഉം അപ്പൊ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു അല്ലാണ്ട് വേറെ എന്തെങ്കിലും ചെറിയ ചെറിയ കൃഷികൾ ചെയ്യാണെങ്കി നമ്മളെ സ്വന്തം ആവശ്യത്തിനുള്ള സാധനം കിട്ടോല്ലോ ഇഞ്ചി- ആണോ ഞങ്ങൾ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നവരെ ണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ്
ഉം
കിണം അതിന് കണ്ടം കിട്ടണം കൊറേ കൊറെ അയ്നായിട്ട് പണിയെടുക്ക.
ആ അതെ.
പിന്നെ അതു മാത്രല്ല ആനയോ പന്നിയോ എന്തെങ്കിലും എറങ്ങിയിട്ട്ണ്ടെങ്കിൽ പറയും വേണ്ട ചവിട്ടി കൊളാക്കിയിട്ടി-
ആ അതെ അതെ അപ്പ നഷ്ടാവും.
ആ പിന്നെ തീരെ നഷ്ടാവുല്ലേ നമ്മൾ അത്രേം മെനക്കെട്ടിട്ട് കാര്യം ചെയ്യുമ്പോ- നമുക്ക് ഒന്നും കിട്ടില്ലെന്നറിയുമ്പോ നമുക്ക്- അതൊരു വേദന സയിക്കാൻ പറ്റൂല.
ഇപ്പൊ വരും അതെന്നെ പാടത്ത്. പൂള അതേപോലെ വാഴ അതൊക്കെ ചെയ്തെക്കെ തോന്ന്ണ്ട് പച്ചക്കറികള് ഒരു ഭാഗത്ത് കൊർച്ച് പച്ച - ച്ചക്കറി ആയിട്ട് അങ്ങനെ ആളെ വിളിച്ചിട്ട് അങ്ങനെ ചെയ്യിപ്പിച്ച്ക്ക തോന്ന്ണ് അമ്മായാളൊക്കെ. ഞങ്ങളതൊക്കെ പിന്നെ പാടൊക്കെ വിറ്റോയി ഞങ്ങളെ വാപ്പ. പാടൊക്കെ വിറ്റ് പിന്നെ പറമ്പ് വാങ്ങി പിന്നെ പറമ്പോ - ക്കെ ഞങ്ങക്ക് എല്ലാര്ക്കും ഓര്യച്ച് ഒ ഞമ്മക്ക് ഓരി ഭാഗം കിട്ടല്ലോ. അങ്ങനെ ഞമ്മക്ക് എല്ലാര്ക്കും ആ വീതിച്ച് കൊടു വാപ്പ മരിച്ച് വാപ്പ മരിച്ചിട്ട്പ്പോ നാല് വർഷം കയ്ഞ്ഞ്- വാപ്പ മരിച്ച കഴിഞ്ഞാ പിന്നെ ഞമ്മക്ക് ഓരി കിട്ടുവല്ലോ വീതിച്ച് കിട്ടുവല്ലോ-
ആ വീതിച്ചു കൊടുക്കണം
നാല് മക്കളാണ് അപ്പൊ ഞമ്മക്ക് വീതിച്ച് തന്ന് എല്ലാം. അങ്ങനെ ഞങ്ങളതൊക്കെ പോയി പിന്നെ അവരത്ണ്ട്. അവരിപ്പോ നല്ലോം കൃഷി ചെയ്തോ ക്കങ്ങനെ അതും ഇതന്നേണ് കൃ ഇപ്പന്ന് പറഞ്ഞാല് കൂലിയൊക്കെ കൂടുതലല്ലേ അവർ ഒരു മണിവരെയൊക്കെ പണിയെടുക്കൊള്ളൂ. പെട്ടെന്ന് കേറി വെരൂലേ? ആറ് ഏഴ് മണിക്കൊക്കല്ലേ വെര. ഏഴുമണിയൊക്കാകുമ്പോ വെരും പെട്ടെന്ന് കേറി പോരും ചെയ്യും അങ്ങനൊക്കായിട്ട്
ആ
ഉം അവരും അങ്ങനെ അമ്മായിം പറയും പിന്നെന്താ ചെയ്യ നമ്മളങ്ങനെ ണ്ടാക്കി ശീലായി പിന്നെ അവര്- ണ്ടാക്ക്യ എന്താ വച്ചാ കുടുംബത്തിക്കെല്ലാട്ത്ത്ക്കും കൊടുത്തയക്കും. അ പ പ പറിച് കൊടുത്തീന്റെ ബാക്കി ണ്ടാവല്ലോ.
മ് മ്
പിന്നേല്ലാരെ വീട്ട്ക്കും കൊട്ത്തയക്കും പച്ചക്കറി, വാഴ വായക്ക അതേ പോലെ പൂള
ആ അങ്ങനെ കൃഷികളൊക്കെ ണ്ട്ല്ലേ ഉം ഇവിടെപ്പിന്നേഴ്മണിക്ക് പണിക്കാര് വന്ന്കയ്ഞ അഞ്ച് മണി നാ അഞ്ചുമണി ഏഴ് മണിക്ക് വരില്ല എട്ട് മണിക്കെ വരൊള്ളൂ
ആഹ്
പിന്നൊരഞ്ചുമണി കയ്യാണ്ട് പണിക്കാര് കേറൂല ഉച്ചക്ക് ഭക്ഷണം ഞങ്ങള് അവിടെ കൊണ്ടേ കൊടുക്കും വയില്ലേക്ക്
ആഹ് ആഹ്
അപ്പമ്മ കേറി വരു, അമ്മ കേറി വന്ന്റ്റ് ഞാന് ഞാണ്ടെങ്കി ഞാന് അമ്മയും കൂടി കൊണ്ടോവും ഭഷ്ണം
ആ
പിന്നെ അവര് കയ്ച്ചയ്ന്റെ ബാ എല്ലും കൂടി ആയിട്ട് വരും പിന്നൊര് മൂന്ന് മണിയൊക്ക മൂന്ന് മണി നാല് മണിയൊക്കാകുമ്പൊ ചായേം വെച്ച് കൊണ്ടോവും അങ്ങനെയാമ്പൊ അവർക്ക് സുഖായ്ര്ന്ന് അഞ്ചുമണിക്ക് കേറിയാ മതിയാ
ആഹ് അതന്നെ അതന്നെ ഇവടെക്കെ ആദ്യങ്ങെനെക്കെ തന്നേര്ന്നു ഇ ഇപ്പൊ പിന്നെയ് ഭയങ്കരം വെയിലൊക്കായീന്റേഷം ഇപ്പൊ പിന്നെ പണിക്കാരൊക്കൊരുമണി ആയിക്ക്ണ്
ആ ഇപ്പത്തെപ്പണിക്കാരൊരുമണിയാ രണ്ടുമണിയൊക്കെയാവുമ്പളേക് ചെലപ്പോ പണിക്കാര് വിളിച്ച പണിക്കാര് തീരെ വ ടിയില്ല അവർക്ക് വെല്യ ഡിമാൻഡാ ഉം അതാണ് ഏറ്റവും വലിയ പ്രശ്നം
ആ വെര്ണേല്ല അവര്ക്ക് പണിട്ക്കാനു വെയ്യാ പൈസ നല്ലോം വാണേനും
ആ അവര് അഞ്ച് മിറ്റ് പണിയെട്ത്ത്റ്റ് ആ അഞ്ച് മിറ്റ് പണിയെടുക്കും പിന്നവടെ നിന്നി ട്ട് വൈക്ന്നേരം വരെ കഥ പറയും മുറുക്കാനുള്ളരാണെയ് മുറുക്കിക്കോണ്ടങ്ങനെ നിക്കും
ആ ബീടി വലിച്ചിട്ടും, മുറുക്കീട്ടൊക്കെ നിക്കും, ഒരു കൂടെ ഒരാള് മാണം വെയ് ലായാലും മഴയായാലും കൊണ്ട് നിൽക്കണം ഒരാള്
ഉം പിന്നെ അഥവാ നമ്മള് അത് നമ്മള് പണിയിരിപ്പിക്കാണേ നമ്മൾ ഒരാള് അവിടെന്ന് പണിയെട് ക്കാണെങ്കില് അവർക്ക് കൊഴപ്പമല്ല അവര് ഇതാക്കിക്കോളും
ആ അതെ ആ അങ്ങനേ
അങ്ങനേണ്
ഉം കൃഷിയൊക്കെ നല്ലതന്നേണ് നമുക്ക് നല്ല ഭക്ഷണം നല്ല നല്ലൊര്, എന്താ പറയാ ഒര്, ഏ ഇതൊന്നുല്ലാത്തെ ഞമ്മക്ക് വെഷോന്നുല്ലാത്തെ ഞമ്മക്ക് പച്ചക്കറിയായാലും അരിയായാലും ഒക്കെ കഴിക്കാ, പഷേ എന്താ ഞമ്മ അതിനമ്മ ചെലവാക്കണത് ആലോയിക്കാല് ഞമ്മള് പൊറത്തുന്ന് വാങ്ങാ തോന്നു നല്ലത് അത്രേ ആ ഒരിക്കലു ഞമ്മക്ക് അത്രീം ചെലവാക്കീറ്റ് ഞമ്മക്ക് അതിന്റെ പകുതി പോലും കിട്ടാല്ലാ പിന്നങ്ങനാഉമ്പോ ഉം പിന്നെ ഞങ്ങക്കിപ്പൊ പച്ചക്കറി കൃഷി അങ്ങൻ ത്തൊന്നുല്ലാ തേ തോം എങ്ങനെ മ്മള് കണ്ടത്തില് തൊടീല്, ആ തേങ്ങണ്ട് ഉം തേങ്ങണ്ട്, അത് ഇട്ട്ട്ട് വിക്കും പിന്നെ ഞമ്മളാവശ്യത്തിന്ട്ക്കും, പിന്നെ വെളിച്ചെണ്ണാക്കും അങ്ങനെക്കെ ചെയ്യുന്നല്ലാതെ ഞമ്മക്കിപ്പ കൃഷി കാര്യങ്ങളൊന്നുല്ല പക്ഷെ എനിക്കിഷ്ടാണ് അങ്ങനെ ക്കെ, കോഴി വളർത്ത ആ അതൊക്കെൻക്ക്ഷ്ട്ടാ പക്ഷെ കോഴി വളർത്താനൊന്നു സ്ഥല ഇപ്പഞ്ഞങ്ങളെ വീട്ടിലില്ല ഞങ്ങളിപ്പ ഈ വീട് വെച്ച സ്ഥൽത്ത്ല്ലാ ഞങ്ങളെ സ്ഥലങ്ങള്പ്പൊ കൊർച്ച അപ്പറത്താണ് എന്താ അപ്പർത്ത് അർഞ്ഞാല്, ഇവ്ട്ന്ന് തറവാട് വീടിന്റവടേക്കാണ് കൊർച്ചങ്ങട്ട് പോണം ഇതേ ഞങ്ങള് തറവാടിന്റവ്ട്ന്നിങ്ങട്ട് വന്ന്ട്ട് കൊർച്ച് സ്ഥലം വാങ്ങിറ്റ് പതിനൊന്ന് സെന്റ് സ്ഥലം വാങ്ങിറ്റ് വീട് വെച്ചതാ അപ്പൊ അതൊരു ഹൈറ്റ് ഉള്ള സ്ഥലത്തായിരുന്നു അപ്പൊ അത് മാന്തിയെ കാരണം കുറച്ച് മാന്തിറ്റ് കൊറച്ച് നിരത്തുമ്പോ നമ്മുക്ക് ആ സ്ഥലമൊക്കെ കൊറച്ച് കുറയല്ലോ ഇപ്പ ഈ വീടും മുറ്റും മാത്രേ ഒള്ളു ഇവിടെ
ഏഹ് വേറൊന്നുമല്ല ചെടിയായിട്ടും ഒന്നും ആയിട്ടില്ല
ണ്ട് അതാണ് ചെടിക്കെ ചട്ടിയില് പിന്നെ ഞാൻ പറഞ്ഞില്ലേ പച്ചമുളക് ചേമ്പ് എന്താണ് ഏ് മറ്റേ കോവക്ക അതൊക്കെ നഞമ്മൾ ഇതിയിലാണ് ഗുരോബാഗിലാണ് ഇട്ട അച്ചക്കന് പറഞ്ഞീലേ
അങ്ങനത്തെ പച്ചറികൾ മാത്ര
ആഹ അപ്പൊ അതൊക്കെ അത് അയിനം കൊണ്ടാണ് വേറെ സ്ഥലങ്ങളിൽ പിന്നെ ഒരു ബാക്ക് സൈഡില് കുറച്ച് കുറച്ച് സ്ഥലുണ്ട് അവിടെ ഒരു മൂന്ന് ക ഇങ്ങുണ്ട് രണ്ട് മൂച്ചിയുണ്ട് ഒരു റിച്ചി തയ്യു ഉണ്ട്
ഉ
ഒരു ഉർുമാമ്പായത്തിറെ തയ്യയും ഒരു ചിക്കുവിന്റെ തയ്യയും ഉണ്ട് അത്രേന്നെ അവിടെ വേക്കല കുറച്ച് സ്ഥലം ഉള്ളൂ അതിലന്നും നമുക്ക് പച്ചക്കറി അങ്ങനെയൊന്നും കൃഷി ചെയ്യാനൊന്നും പറ്റൂല അതിനുള്ള സ്ഥലല്ല മ്മ് ബാക്കിയൊക്കെ പിന്നെ മുറ്റും വീ തന്നെയാണ്
മ്മ്
അങ്ങനെ സ് സ്ഥലംണ്ട് നമ്മെ വീടിന്റെ അടുത്തല്ല അപ്പൊ നമ്മുക്ക് അങ്ങോട്ട് വണ്ടി വിളിച്ചച്ച് പോയിട്ടൊന്നും നമുക്കൊന്നും ഉണ്ടാക്കാനുള്ള ഇത് പറ്റൂല അവിടക്കെ നമ്മള് തേങ്ങട്ടിട്ട് വരുന്നല്ലാതെ
വേറെൊന്നും ചെയ്യാൻ പറ്റൂല തേങ്ങടും അവിടെ അയിന് കൊണ്ടയിട്ട് വളമടും അത് തുറക്കും വളമടും മൂടും അങ്ങനെയൊക്കെ ചെയ്യുന്നല്ലാതെ വേറെ കൃഷിയായിട്ട് അതില ഒന്നും ചെയ്തിട്ടില്ല ഇപ്പൊ ഒരു തൊടുവില് പിന്നെ കാക്ക പറയണ്ട് കവങ്ങൊക്കെ ക്കണം കൗങ്ങ് അടക്കൊക്കൊക്കെ നല്ല വിലല്ലേ
ഉം നോക്കെടാ ഞാൻ പിന്നെ വിള
ആഹ ശെരി ഓക്കേ എന്നാ